കേൾക്കുന്നില്ലേ? വാലൈകുസ്സലാം എന്താ വിശേഷം?
നല്ല വിശേഷം അങ്ങനെ പോണു.
അ ആ അഹ്ശെരി എന്താ പണിയൊക്കെ കെഴിഞ്ഞോ?
ആ പണി ഏകദേശൊക്കെ കയിഞ്ഞ് ഇ ഇട്ക്കാണ്ട്.
ആഹ ആഹ് രാവിലെ തന്നെ കൈക്കല് പിന്നെ
രാവിലെ ചായിം കടിണ്ടാക്കി അയിന്റെ ബേക്കില് കറിയൊക്കെണ്ടാ ക്ക്കും മ് പിന്നെ ചോറ്
ആ അതെ പിന്നെതിരുമ്പി ഇഞ്പ്പോ കുളിക്കാനും അലക്കാനൊക്കെണ്ടാവു ല്ലേ? ആഹ് ആ നിങ്ങളെങ്ങനെ പിന്നെ മ് മ്മിഷീല്ടലാ?
ആ മിശീല്ടല മിശീലു കൊറേടും കൊറേ തിരുമ്പും ചെയ്യും.
ആ ആ് അതെ ഈ ആണുങ്ങളൊക്കെ പണിക് പിന്നെ ഇപ്പൊ വെള്ളയ അയാദ്യൊന്നും ഇപ്പമ്മക്ക് മിഷീല്ട്ടാ അത്ര വല്യ ഇത്ണ്ടാവുലല്ലേ? ആഹ വൃത്തിയാവൂല ആ അതന്നെ ആഹ് അതന്നെ ഞാനുഅങ്ങനെത്തന്നെ ആ വെള്ളതുണി അങ്ങനത്തും അതുപോലെ പണിക്ക് പെയിന്റിങ്ങാണേ അപ്പൊ അയാതി ഡ്രെസ്സൊന്നും മെഷീല്ടാൻറ്റൂല അപ്പൊ രണ്ടുംമാണം മെഷീല് കൊറച്ചും മറ്റേ കല്ല്മ്മലും എല്ലാമാണം നോക്കാ ആക്യായ്ച്ച ആ അതന്നെ എല്ല ത്തിനും പണിന്നെണ് പിന്നെഞങ്ങളട്ത്ത് ഇവടെ കൊളണ്ട് അയിലൊക്കെ പോയാ പെട്ടെന്ന് കയ്യു ട്ടോ ഞമ്മക്ക് കൊള ക്കാക്കുമ്പോ നമ ഒന്നുംനോക്കാ കൊറച്ച് സർഫില്ട്ട്ച്ചാ മതിയല്ലോ. ആ ആ അതന്നെ. പക്ഷേ അയിനം ആള് വാണം പോവാനാരെങ്കിലൊക്കെ വേണം ഒറ്റക്ക് പോവാനൊരു മടിയാപ്പോ. ഒര് ഒരു ദിവസം പോയി ഇല്ല അതന്നെ പോവൂല്ല പിന്നെ കൊറച്ചങ്ങോട്ട് പോവും മാണം അവിടൊക്കെ പോയി വരുമ്പോ ആ് അതന്നെ ആ അപ്പൊ ക പെട്ടെന്നെല്ലും കഴിച്ചാണ്ട് പിന്നെ മിശീനിലു ട്ട് എല്ലോം കഴി ഇപ്പോ പെണ്ണ്ങ്ങക്ക് പണീല്യല്ലോ അയ്ന് മാത്രൊന്നും എന്നാൽ എന്നാലും തീരുല്ലട്ടോ തീരുല്ല ആ കുട്ടിയള് വെരോളും പണിയാണ് ഓല് വെന്ന്ട്ട് പിന്നെ ഓല കൂടെ നട്ക്ക്ന്ന പണിയാണ് എല്ലഹ് ആ അതെ ആ അത അതന്നെ എന്നും ഒരേ ഒരേ പോലെന്നെ ഒരു മാറ്റൊന്നുല്ല അങ്ങോട്ടും ഇങ്ങട്ടും ഞങ്ങ പറയുന്നട്ടാ അനിയ എത്തിയുള്ള ഒരു ദിവസം പുറത്ത് പോയി കഴിക്കില്ലേറിയും ഫുഡൊക്കെ ഇതന്നെല്ല പണി ഇത്ണ്ടാക്ക കഴിക്ക ഒ നമ്മൾ ഉണ്ടാക്ക കഴിക്കുക തന്നെ പണി ഇടക്കൊക്കെ ഞൻഛനോ ഇന്റെ അനിയത്തിയളോടൊക്കെ പറിം അനിയത്തള് പിന്നെ എട്ക്കങ്ങനെ അങ്ങള് കൂടും ഇപ്പെഴങ്കിലൊക്കൊന്ന് പൊറത്തൊക്കെ പോകും അങ്ങനെക്കെ ആവുമ്പോ ഒരുരസാണ് ആ ഒരു ദിവസം
ഞങ്ങളും അങ്ങനന്നെ ഞങ്ങള് എന്താ പറയാ പെണ്കുട്ടികളാണ് വീട്ടിലുള്ളത് അപ്പ ഞ ഇങ്ങനെ എല്ലാവാരും ഒരുമിച്ച് കൂടിയാണ്ട് പിന്നെ ങ്ങള് വീട്ടിൽന്ന്ടക്കിയെങ്കിലൊക്കെ അങ്ങനെ വണ്ടിൽ പോയാണ്ട് കുറച്ചൊക്കെ ദൂരൊക്കെ ഇങ്ങനെ പോയി പോന്നേ അപ്പൊ നീ ഫുഡ്ക്കെ കഴി
ആ അതെ ആ അത് രസമാണ് നമ്മള് കുറെേ അനിയത്തിളും ഏ ഏട്ടത്തിളൊക്കെ ഉണ്ടാവുമ്പേ രസാണ് അങ്ങനെ എനിക്കും അതേപോലെന്നെ
നിയത്തി ഏട്ടത്തിയാവുമ്പോ ഓലൊരു ഫ്രീഡം വേറെന്നെ നമ്മക്ക് പിന്നെ ആണ്ങ്ങളെയെ ഒ രന്താ പാ
ആ ഓല്ക്ക് പിന്നെ സോല്യണ നമ്മള് വിളിക്കുന്ന ടൈമിൽ ഓല്ക്ക് ഫ്രീ ഉണ്ടാവൂല്ല അങ്ങനെയൊക്കെയാണല്ലോ ആ ആ അതന്നെ ആ നമ്മ പി പണ്ണുങ്ങളാ ഏട്ടത്തിയാള് അനിയത്തിയാള് ആവ്പോ അങ്ങനെയല്ല അത് നമ്മുക്ക എന്തും പറയും നമ്മള പേട്ടത്തിലാണെ കുമ്മാര സ്ഥാനണ് അനിയത്താണ് നമ്മെ മക്കളെ പോലെയാണ് അങ്ങന ആ അതാണല്ലോ എന്താനങ്ങനെ നാല അങ്ങനെന്റെ നെന്റെ മക്കളെ പോലെ തന്നെ നമുക്ക് ആ ഒരു ഫീല നലോലോടും തോന്ന നമ്മളെ മക്കളെ പോലെ തന്നെ ആഹ് പറയണ്ടോ ഫാമിലിൽ ആർക്ക എന്ത് വന്നാലും നമുക്ക് അങ്ങനെ അങ്ങനെയാണല്ലോ ബന്ധങ്ങൾ എന്ന് പറയുന്നത്
ആ
നിങ്ങക്ക് എത്ര ആളാ
എനിക്ക് മൂന്നാളുണ്ട്
എല്ലാരും പോകും
ആ രണ്ടാള് സ്കൂള് പോ ഒരാള് അങ്കിലാടി പോകും
ആഹ് ശ അത് ശരി അങ്ങനെവാടിൽങ്ങനെ
ആഹ് ആദ്യൊക്കെ ഭയങ്കര കരച്ചില്ലേനി ആ വാതിലൊക്കെ കടന്ന് മാ മാ ചില്നെ കരച്ചില് ഇപ്പൊ നല്ല ഇഷ്ടങ്കോ അങ്കലവാടിക് പോവന്ന് ഇപ്പൊ എണീറ്റ് കഴിഞ്ഞാ ചോയിച്ചും ച്ചി ഓരോക്ക ങ്കലാടിക്ക് പോയോ എമ്മച്ച മേം മാറ്റി
ആ അ അങ്ങനെ പോയാല് നമുക്ക് സമാധാനം മറ്റേ നമുക്കൊരു സങ്കടമാണല്ലോ ആ ആ അവിടെ ഇട്ട് പോരാറുമ്പുക്
ആഹ് ആദ്യൊക്കെ ഒരു കെ തിയേടായിനിക്ക് നോളച്ച രണ്ടോ വിചാരിച്ച കുപ്പുണ്ടോ നാലോ വിചാരിച്ചോ അപ്പൊ ടീച്ചർ പറിയും ഒരീസം കൊണ്ട് പോയി ശീലക്കണ്ട പിന്നെ നമുക്ക് കുട്ടി
ആ പിന്നെ നമുക്കിപ്പൊ ഇഞ്ഞു പോണല്ലോ കെ ജി ആയിട്ടു യു കെ ജി ആയിട്ടും ഒക്കെ നമുക്ക് പറഞ്ഞേക്കാള്ളല്ലേ ആ അതങ്ങനെയ ആ അത അങ്ങനെ തന്നെ പിന്നെ ഒരു ആ ആ കുട്ടികളടേൽ ആവു മ്പോഴേ അത് ശരി
ആ ഇപ്പ നല്ല സന്തോഷാ പോണത്
ആ അപ്പൊ നല്ല ടീച്ചേഴ്സും പിന്നെ ഹെൽപ്പറും ഒക്കെ ആകുമ്പോ
ടീച്ചേഴസ് ആണലെ എല്ലാ ഫുഡും കാര്യങ്ങളും വാരി കൊടുക്കും അങ്ങനെയൊക്കെ ഒര്തുണ്ട് മൂത്രയിക്ക ണ്ടെങ്കി മൂ
ക്കെ ഉണ്ടല്ലേ ആ അപ്പ പറയൂര്ക്കൂല്ലേ മൂത്രക്കാനൊക്കെ ള്ളത് ആ അങ്ങനെ പറഞ്ഞ പിന്നെ കൊയപ്പല്ല ആ അതെന്നെ ങ്ങനെ ഫുടൊക്കെ ങ്ങനെ ടെ ഓരോ ദിവസം ഇങ്ങനെ മാറി കൊടുക്കാലാ
ഒരീസം വന്ന് വേറെ ആണെങ്കി നാളെ വേറെകാരം അങ്ങനെ മാറി എന്നും ബിരിയാണിയേ പറ്റുള്ളു അറി ആ ഇന്നലെ ബിരിയാണി ഇനി ഇതിന അങ്കലാടിയില്ല അപ്പൊ ഇ ഇബടിവണം അങ്ങനത്തെ ബിരിയാണി പറഞ് എന്നോട്
ആ അയ്ശരി ആ ബരിയാണി ഒക്കെ ഉണ്ടാക്കി കൊടു ല്ല മു ആ ആ അത് സത്യ അതാ ആള് ഒപ്പിച്ച് തന്ന പണിയേക്കാ ഓ ഓഹ് ഓല പറ്റിക്ക്ണ ആഹ് ആഹ് അതെ അതെ മുട്ട പാൽ അതൊക്കെ ഇപ്പുമാവില്ല
ഏ ഇപ്പൊ ഉപ്പുമാവന്നുല്ല ഇപ്പൊ ഫുള് സാധനം കുട്ടികളോട് അവിടുന്ന് കഴിപ്പിക്കല ഉം ഏഹ് ഇങ്ങട്ട് കൊണ്ടര്ന്നെ അതൊന്നുല്ല അതൊക്കെ കുട്ടികളാ ഉപയോഗിക്കുന്ന നേര പോരുമ്പോ എന്താ എലടക്കെണ്ട
ആഹ് ആഹ് അതോണ്ട് മറ്റാ നമ്മള് വൈകുന്നേരം ഒരു തൂക്ക് പാ ത്രത്തില് കൊണ്ട് പോരലെനി അല്ലോ ആഹ് ആഹ് അതെ വീട്ടിന്നൊന്നുംഓല് കഴിക്കൂല നമ്മളാരെങ്കിലൊക്കെ കൊണ്ടന്ന് കഴിക്കലൊക്കെനി ഇന്റെ മോനൊക്കെ ഇപ്പൊ ആഹ് അതെ മോനൊക്കെ പോയന്ന് ഉപ്പുമാവ് ഉണ്ടായിനി പിന്നെ ആ ഉപ്പുമാവ് ഒരു പായസ രീതിയിൽ ശർക്കരൊക്കെ ഇട്ടാണ്ട് ചിലതൊരു ടേസ്റ്റും ഉണ്ടാവില്ല ചിലത് നല്ല ടേസ്റ്റാട്ടോ ചിലത് ഇനി ഏഹ് അത് തൂമ്പിച്ചിട്ടാ എന്താ അറീല ചിലത് വേറെ ആ ശർക്കരിം ഇതും മാത്രാ ഉണ്ടാവൂ അപ്പൊ അത്
അങ്ങനെ ഇണ്ടാക്കുംഅതും പിന്നെ ഗോതമ്പ് മാത്രം വെച്ചാണ്ട് ചെലേന്ന് അങ്ങനേം കൊടുത്തേക്കുവല്ലോ
ആഹ് അതന്നെ ഇപ്പ പിന്നെ അതൊന്നുമല്ല അന്നമ്മക്ക് തൂക്കപത്രം കാണുമ്പോളെ എന്താ അങ്കൻവാടി പോണ കുട്ടികളാന്ന് അറിയേനി ഇപ്പോ ഒന്ന് അവിടെ യൂണിഫോം ഉണ്ടോ ചില സ്ഥലത്ത് യൂണി ഇല്ലല്ലേ ചില സ്ഥലത്ത് നിങ്ങളടുത്തന്നെ നിങ്ങളാക്കി കൊടുക്കലാ
ആഹ് കൊറച്ചണ്ട് നടന്ന് പോകാണ്ട് ന്നാലും അങ്ങനെ നടന്ന് അങ്ങനെ പോവും ചെലപ്പോ ആണുങ്ങൾ ആരെങ്കിലുമുണ്ടെങ്കി
അ ആഹ് അതന്നെ ഒർ ഉറങ്ങാനൊക്കെ ഉണ്ടാവൂലേ
ആഹ് ഉറക്കണ്ട് ഇപ്പൊ അങ്കലവാടീല് പഠന വായനൊക്കെ ഉണ്ട്
വായനുണ്ട് ലെ ആഹ് ചെറ ചെറിയ രീതിയിലൊക്കെ ആഹ് അതെ ആഹ് ചെറിയ രീതിയിലൊക്കെ പഠിപ്പിച്ചാൻ ഒ
ആഹ് ആഹ് കുട്ടികള് പോയോണ്ട് ഇപ്പൊ മലയാള മാസം ഇംഗ്ലീഷ് മാസം ഒന്നുതൽ പത്തെരെ എ എണ്ണും
ആഹ് അതന്നെ അതന്നെ അങ്ങനോക്കെ ആയാല് കൊറേ മാറ്റം വരുവേ
ആഹ് പാട്ടൊക്കെ പാടും അൻങ്കലാടീത്തെ
ആഹ് അത് ശെരി ആഹ് പാട്ടൊക്കെ ആഹ് അതന്നെ ഓല്ക്ക് ഇഷ്ട്ടാ കുട്ടികൾ ഇണ്ടെക്കും ലെ
ആഹ് കുട്ടികൾ ഈ അങ്കലാടീല് അങ്ങനെ കുട്ടികളില്ലെനി ഇപ്പൊ ഈ ടീച്ചർ വന്നാരെ കുട്ടികളൊക്കെല്ലോം ഉ ണ്ടായി പതിനഞ്ചുട്ടികളൊക്കെ ഉണ്ട് മറ്റെ മൂന്ന് ട്ടി ളോ രണ്ട് ട്ടിളൊക്കെ ഉണ്ടാവാലോള്ളെനി ആഹ് ഈ ടീച്ചർ അയിന് നല്ലോം കുട്ടികളെ ശ്രദ്ധിക്കും നല്ലോം കള് പ്പിക്കും അങ്ങനെ ഒരു ടീച്ചറാണിതെ ആഹ് കുട്ടികളൊണ്ട് ഒടുപ്പം ഞമ്മളെ കുട്ടികൾ കരീനൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചറൊക്കെത്തെട്ടി കരച്ചില് മാറ്റി കൊടുക്കും
ധൈര്യാണ് മക്കളെ ശ്രദ്ധിക്കല്ലോ എന്നുള്ളൊരു ധൈര്യാണ് മ
പിന്നെ അധികം കറീണ കുട്ടികളായാലും മുട്ടായോ അപ്പൊ എല്ലാർക്കും ഓരോ മുട്ടായി കൊടു ക്കും അധികം കരീണ കുട്ടികൾ മുട്ടായി കൊട് ത്താ നിക്കുവല്ലോ വിചാരിച്ചാണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നല്ല വി പിന്നെ കൊറേ നേരം ഒക്കത്തൊക്കെ കെട്ടി നിക്കും
ആഹ് അതെ അങ്ങന അങ്ങനെത്തോലെ തന്നെ ഇഷ്ടണ്ടാവുള്ളു അതെ സത്യാണ് അങ്ങനത്തോ ലന്നെ ണ്ടായാലും മക്കളും
ആഹ് ഇപ്പൊ ആ അങ്കലാടിൽ ആകെ മൂന്നോ നാലോ കുട്ടികളുള്ള അങ്കലാടീലാപ്പൊ ഇരുപത്തിഞ്ച് പതിനഞ്ച്
ആഹ് അതന്നെ കൊറെ മക്കൾ ഉണ്ടാവുമ്പളും ഓല്ക്ക് കുറേ പിന്നെ കളിക്കാനൊക്കെ അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടോ
ആ സാധനം ഒക്കെ നല്ലോം ഉണ്ട്. ഒരു കൊട്ട ഫുള്ള് കളിക്കാനുള്ള സാധനങ്ങള് പിന്നെ ഊഞ്ഞാല് മുറ്റത്ത് പിന്നെ ഒരു പാർക്ക് പോലെ ഉള്ള ഇങ്ങനെ
ആഹ് ആഹ് അതൊക്കെ ഉണ്ടല്ലേ ആഹ് ആഹ് അതന്നെ അങ്ങനൊക്കെ ഉണ്ടായ ഓല്ക്ക് ഒരു ആകർഷണേക്കും പോവാന് ഒരു ഇഷ്ട്ടായിരിക്കും ആഹ് അതന്നെ ന്റെ ന്റെ മോക്കൊക്കെ ആഹ് അതാണ് പേടിയാവും ഇ ഇങ്ങനെ ഗെയ്റ്റില്ലേ വാത്
ആഹ് ഗെയ്റ്റുണ്ട് അതിന് ചെറുതായിട്ട് ഗേറ്റ് ആരെങ്കിലും തുറന്നിട്ടാ കുട്ടികള് ഈ ചോറ്ന്നാണ്ട് ടീച്ച റ് പത്രം കഴുകുന്ന ഇടയിൽ മ റ്റെ ടീച്ചർ ഭക്ഷണൊക്കെ കഴിക്കുന്ന ഇടയിൽ മെല്ലെ ഇറങ്ങി പോണ്ട് കുട്ടികള് ആഹ് ഇങ്ങട്ട് പിന്നെ ഇങ്ങട്ടന്നെ വരും വീട്ടു പോയാണ്ട് ഇങ്ങട്ടന്നെ വരുവാണ്
ടെ അടുത്താണോ അംഗൻവാടി
ഒരു കുട്ടി അങ്ങനെ പോയേലോങ്ങട്ട് പിന്നെ കുറച്ചയിഞ്ഞപ്പൊണ്ടല്ലോ ഇങ്ങനെ വരുന്നു
അതെന്തേ സംഭവിച്ചാ പിന്നെ അങ്ങനെ ഒന്നും ആവൂല
ആഹ് അപ്പൊ ഓനോട് ചോയ്ച്ചു ടീച്ചർ നീ എങ്ങോട്ടാണ് പോയിനീച്ചപ്പോ ഞാൻ ഇന്റെ ഉമ്മ ച്ചിനെ കാണാൻ പോയതാ ഇമ്മച്ചീനോട് മേം വരാൻ പറഞ്ഞീന് അങ്കലാടി വിടുമ്പോ അത് പറയാൻ വേണ്ടി പോയതാണ് ന്ന് ഏ പെരക്കാരർഞ്ഞ് കുട്ടി വന്നപ്പോ എത്തയേച്ചു വന്നതാ അപ്പൊ ടീച്ചർനോട് വിളിച്ചു ചോയ്ച്ചു ഞാന് അപ്പൊ കുട്ടി ആ ഇവടെ ഊഞ്ഞാലാടീനീ അയ്ന്റെ എടേല് അറങ്ങി പോന്നതാണ് ഓന് ന്ന്. പറഞ്ഞ് ന്ന് അത് ഉമ്മച്ചിനോട് മൂന്നണി അങ്കലാടി വിട്മ്പോ വരാൻ പറയാൻ വാണ്ടി പോയതാണ് അർഞ്ഞ്
ആഹ് അയ് ശരി അടുത്തക്കെ ആയോണ്ട് തരക്കടില്ല മ റ്റത് നമ്മള് കാണാതാവേ ആ അതെ ഏട്യാണ് ഇവടിം അങ്ങനെണ്ടാ ഇങ്ങട്ട് വയങ്കര പ്രശ്നായിന് അർഞ് ഓല് ശ്രദ്ധിക്ക്ണില്യാന്ന് അർഞ് ട്ട് ഓല് ചെലപ്പോ എന്തയോ ഒന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെ
എങ്ങനെ അറങ്ങി പോന്ന് ന്ന് ഓർക്കാർക്കും അറീല ടീച്ചറെ ശ്രദ്ധല്ലാഞ്ഞിട്ടല്ല കുട്ടീ ചോണ് ഊഞ്ഞാലാടിയാട് അങ്ങനെണ്ട് നീച്ചു പോന്നേ
ആ അതന്നെ എന്നിട്ട് പിന്നെ പണികളൊക്കെ കഴി ഞ്ഞോ ഇന്നെന്താ ഫുഡൊക്കെ എന്താ സാദാ ചോറോ?
ഇന്ന്പ്പോ ചോറടെ വെച്ചേച്ച്ന് കറിക്കൊന്നും കിട്ടീട്ടില്ല.
ആ ഹാ എന്നും ഇപ്പൊ മീനും എറച്ചിം ഒന്നും ഇണ്ടാവൂലലൊ ഇബടിം അങ്ങനെ തന്നെ ഇന്ന് പൈസയെ തന്ന് പോയിന് അയ്ന് ഞങ്ങളെ മു അ മുറ്റത്ത്ക്ക് വണ്ടി വര്ല എളേ അച്ചിന്റെേലും മുതച്ചിന്റെറെേലൊ ച്ചിൻ്റേലൊ മൂത്തച്ചിൻ്റെ ലോ ഒക്കെ കൊടുത്ത കൊടുക്കണം. അപ്പൊ പിന്നെ ഞാനും മക്കളെ പറഞ്ഞയക്ക്ന്ന തെര ക്കില് ഞാനത് കൊട്ക്കാനും മറന്ന ഓ ഹം വീ വൺ വീ ആ ആ ഒരമ്പയ് ആ ഒര മ്പതരാ ആ ടൈമിലാ വര അപ്പ ഞമക്ക് മദ്രസ വിട്ട് വരുന്ന ടൈമും വൺ സ്കൂൾ വണ്ടി വരാനും ആയി ആ എല്ലാം കൂടെ ആഹ് ആ അതന്നെ അതന്നെ എല്ലാം കൂടെ ആവുമ്പേ നമുക്ക് എവ്ട്ക്കാ തിരിയേണ്ടി നി ണ്ടാവൂല ഏതൊക്കെയാ നോക്ക് രണ്ടോൽ ഓൽക്കും വാണം ഉപ്പേരി കൊണ്ടോവണം അപ്പൊ അതും വാണം വാക്ക അപ്പ ആ ഇവ്ടെത് ഒരു നിർബന്ധാ ഓൽക്ക് പേര് അവടെണ്ടാവും എല്ലോണ്ടാവും ആഹ് എല്ലോം ഇണ്ടാവും പക്ഷെ അത്ണ്ട് ശീലായിണ് ഓല് ഫസ്റ്റ് മുതലേ അങ്ങനെ കൊണ്ടോകും ആഹ് അതെ അല്ലാരും കൊണ്ടുവരും അപ്പൊ പിന്നെ ഇഞ്ഞ് ഇപ്പോ ഇവലായ് ട്ട് കൊണ്ടോവണ്ട വിചാരിച്ച് നമ്മള് കൊടുക്കും ചെയ്യും
ആഹ്
ക്കൊളൂ അവടെ സാമ്പാറും എല്ലോംണ്ടാവും എന്നാ ഒക്കെ ട്ടാ ഞാൻ വിളി